ഹലോ?
ആഹ് കേക്ക്ണ്ല്ലേ?
ആ ഇണ്ട് കേക്കാണ്ട്.
ഏന് എന്താ പണി.
എന്താ ചോറിന്നലൊക്കെ കെയ്ഞ്ഞിട്ട് ഇവിടെ അങ്ങനെ കെടക്കാ.
നിങ്ങള കഴിഞ്ഞോ ചോറിന്നില്ലേ?
ആഹ് ചോറിന്ന്.
ആഹ് ചായ കുടിക്കാനായിന്ന് പിന്നെ സ്കൂളൊന്നുല്ലല്ലോ കുട്ട്യൾക്ക് വല്യയ ധൃതിയൊന്നുല്ല മറ്റേത് സ്കൂൾന്ന് വരുമ്പോത്തിനും. ചായണ്ടാക്കണം.
ആഹ്
ഇന്ന് ശെനിയാഴ്ചല്ലേ ആപ്പ കുറച്ചേര അവിടെ അങ്ങനെ കടന്നതാ.
ഏഹ്
അപ്പൊ കൊറച്ചേരെ ഇബടെ ഇങ്ങനെ ഇരുന്നതാണ് പറയാ
എന്താ കടിണ്ടാക്കുവോ
ആഹ് എന്തേലൊക്കെ ഇണ്ടാക്കുംകടി.
ഏഹ്
ഉം അപ്പൊ സ്കൂൾക്കൊണ്ട ആഹ് ഇന്ന് നല്ല വെയിലാണ്. തിരുമ്പിയതൊക്കെ പൊ ആഹ് ഇന്നലെച്ചക്കൊരു ചാറികൊണ്ട് ചെറുതായിട്ടിന്ന് ഇപ്പൊ നല്ല വെയിലാ. ഇപ്പൊ തിരുമ്പിയതൊക്കെ ഇണ്ടായിരുന്നു കൊറച്ച്. ച്ച് അവിടെയിവിടെ തൂക്കിയത് ആക്കപ്പൊ വെയിലത്തിട്ട് ഒണക്കിയെടുത്തു.
ഇവിടിം അങ്ങനത്തേനെ.
ആ ഉണക്കണമെങ്കി സ്ഥലം ഇണ്ടാവൂലൊ.
ആ പിന്നെ മഴ ആയാലും അങ്ങനെയാണ്. ഇവിടെ കുഴപ്പമില്ല ഇവിടെ ഉണങ്ങി ഫുള്ളും ഉണങ്ങി.
ആഹ്
കുട്ടികളൊക്കെ
ഒല്ഒകൊവടൊണ്ട് ഞാൻ എനിക്ക് ഇജലദോഷം ഇണ്ടോയ്. അലർജി തുമ്പല് അപ്പൊ അവിടെ കിടക്കയാണ്. അപ്പൊ ഫോണൊന്ന് എടുത്തു നോക്കിയതാണ്.
ആ ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ?
ഞാന് അലർജി ഉണ്ട് എനിക്ക്
അതല്ലെ പെട്ടന്ന് ജലദോഷം വരുണ്ടാവൂലേ.
ഉം അപ്പയ തുമ്പിക്കോണ്ടേ ചെലപ്പം അത് അതിന് മരുന്ന് ഞാൻ കുടിക്കുന്നൊണ്ട് എപ്പോഴെങ്കിലും. ണ്ടാകുമ്പോ അങ്ങ് കുടിച്ചും സ്ഥിരം കുടിച്ചാനാണ് കുടിച്ചു കൊണ്ട് അങ്ങനെ മാറ്റാൻ. സ്പേൻ അടിക്കാനൊക്കെണ്ട് സ്പേന് മെഡിക്കൽ കോളേജിന്നേ അവിടെ പോയി കാണിച്ചല്ലേന്.
അതെല്ലെ
പക്ഷെ സ്ഥിരം കുടിച്ചാല് ഇല രാവിലെ എന്താ എന്ന് അറിയില്ല, രാവിലത്തെന ഞാൻ അടുക്കളയിൽ കയറിയില്ല. ആ രാവിലെ അപ്പൊ ഇന്ന് രാവിലെ ചായടാൻ മാണ്ടിട്ടോ അവുത്ത് അടക്കളേക്കേറിയതാണ് ഇവിടെ നല്ല തണുപ്പാണ് അത് ഹ്മ്മ്
ആഹ്
കിൽസിന്റെ അവ്ട്ന്നൊക്കെ നല്ല തണ്പ്പ്ങ്ങനെ വരും ഇ അതും പറ്റൂല ഈ അലർജില്ലോർക്ക്
ആഹ് ആഹ്
അപ്പ ഞാന് ന്ന് പന്തളിയാണാൻ വാണ്ടീട്ട് ഹസ്ബൻഡ് പോവാൻ മാണ്ടീട്ട് ചായടാൻ പറന്നപ്പ ഞാനങ്ങനെ ചായടാൻ പോയതാ പിന്നെ അയില്ലേറെ തൊടങ്ങീല്ലേ
ഹ്മ്മ് പന്തളിയാണാൻ പോവും ഒടുക്കാ പോവാ
ക്ലബ്ബ്ക്ക് എന്നും പോവൊന്നില്ലാ ഓലെ ടീമിന്റെ കളിയൊക്കെ ഇണ്ടാവുമ്പോ ഏതാ മഞ്ഞെ ഇതൊക്കെല്ല്യേനോ
അങ്ങനെ
അങ്ങനെ ആഹ് അത് കാണ്ണ്ടോൽക്ക് അയിന്റെ പ്രേമേൾക്ക് ക്കെ അയിന്റെതാ
ആഹ് ആഹ് അത് ശെരിയാണ് ഞമ്മളെ പോലല്ലാ ഓൽക്കയിന്റെ ഭ്രാന്തൊക്കെ ഇണ്ടാവും
ആഹ് ആഹ്
ആഹ് ഇവടെ പോവൊന്നില്ല ഫോണിലൊക്കങ്ങനെ ലിങ്കയച്ച് കൊടുത്തിട്ടൊക്കെ കാണ്ണം ഇവടെ നേർ ര്ത്തെ പണിക്ക് പോകും അത് കാരണം ഒറക്കൊയിച്ചിട്ട് വല്ലാതെ പോകാൻ പറ്റൂല
ആഹ് ചെലപ്പോ രാത്രിയാവും കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ കളി പന്ത്രണ്ടരക്കോ ഒന്നരക്കോ അങ്ങനെ എപ്പളാ തോന്ന്ണ്
മൂന്ന് മണി ആ നേരത്തൊക്കെ പുലർച്ചൊക്കൊക്കെ ഇണ്ടാവേ അപ്പൊ ചെക്കന്മാരോട് പ ആഹ് ഓരോരോ നേര ത്താ തോന്ന്ണ് ണ്ട്ത് വൈന്നേരത്തെ ചെലപ്പണ്ടാവും എത്രയോ എത്രയോ സ്ഥലത്ത് വെച്ചിട്ടൊക്കെ ഇത്രത് കളി അല്ലാതെ ഒരേ സ്റ്റേഡിയത്തിലൊന്നുല്ല അങ്ങനൊക്കെ പറഞ്ഞേക്കാം അപ്പൊ ആഹ് അങ്ങനെണ്ടത്രേ അപ്പൊ ഓരോരോ ടൈമിലേക്കാരം ഇട്ണത്
അതെന്തെന്നൊ ഓലോ ഓരോ നാട്ട്ത്തെ ആൾക്കാർക്ക് വരാൻ മാണ്ടി
അതന്നെൽക്കാരം അങ്ങനെ ഇന്റെ മുത്ത മോൻ പറയട്ടോ ഇന്ക്കും അതിനെ പറ്റിട്ട് നേരെ അറില്ല അപ്പ ഞാൻ ഓനൊടങ്ങനെ ചോയിച്ച് ഞൻ പറഞ്ഞ് എല്ലാരുംപാടെ ഒര് സ്ഥലത്ത് കൂടിയിട്ടല്ലടെ ഇണ്ടാവാ ഒരു കുറി കഴിഞ്ഞ കുറിയറ്റ കത്തറിലല്ലേ ഇണ്ടായേ അപ്പ അവടല്ലേ അന്നങ്ങനെ കത്തറിലായിരുന്നത്രേ അവട്ത്തെ യുദ്ധൊക്കെ കാരണം അവടെ പറ്റിട്ടില്ല. അപ്പ നാട്ടിലാകുമ്പോ ഇങ്ങനെത്ര ഇണ്ടാവാ ഇങ്ങനെത്രേ അനൊക്കെ പറഞ്ഞു ഓൽക്കല്ലേ അയിനെ പറ്റിട്ട് അറിയൊള്ളൂ അമ്മക്കറില്ല അങ്ങനെ പറഞ്ഞോനത്. മോ ഏഴ്ല്ലാണോന് ഇന്നാല്ക്ക്പ്പോ കുട്ടിയേൾക്ക്പ്പത്രേ ആഹ് ഒക്കെ പറ്റി എങ്ങനെ പ ഹ്മ്മ്
ഇപ്പ സ്കൂളിലിങ്ങനെ തിരിച്ചക്ക്നല്ലോ ഓരോന്ന്
ആഹ് സ്കൂള്ല്പ്പന്നലെ ഒര് പരിപാടി ഇണ്ടായിക്ക്ണു തൂഫാന്റെ ഭാഗമായിട്ട്ള്ള ഓരോരോ പരിപാടികള് ഇപ്പ ഇന്നലെ ജ
ഏഹ് പോയ റൈഞ്ച് ഹലോ അലോ എന്ത ഹലോ കേൾക്കാത്ത് ഏ ഹലോ